സുഖാണോ
ആ സുഖായിട്ടിരിക്കുന്നു
വിശേഷം മഴയിലുണ്ടോ
ഉണ്ട് ഇന്നലെ രാത്രി തൊട്ടേ മഴ വന്ന്.
ഇന്നും മഴയ്ണ്ടാ
ഇന്ന് ഫുള്ള് മഴാണ് ഇത് വരേക്കും മഴ.
അതെയ. ഇവിടെയല്ലോ മഴ പെയ്യുന്ന് വെയില് വര്ന്നു മഴ പെയ്യുന്ന് വെയില് വര്ന്നു. മാറി മാറിക്കൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ തുണിയന്നുആർത്തിയിടാൻ പറ്റുന്നില്ല.
ഹാ
അങ്ങൻത്തെരു കാലാവസ്ഥ.
ഇന്ന് ഏ ചോറഴ്ച്ചു.
എന്താന്ന് ചോറ്ന് കറി
ചോറും മീൻകറിം ചമ്മന്തിയും. ചീ ഇത് മുരിങ്ങല തോരന്.
മുരിങ്ങലത്തോരൻ ഈ സമയം പറ്റൊ കർക്കിടകത്തിനെ പറ്റ- പറ്റൂലാ തോന്നുന്നു അല്ലേ
ആഹ് അതറീല്ല ഞങ്ങള് കഴിക്കാറുണ്ട്.
അല്ല. കർക്കിടകത്തിന് പറ്റൂല അത്. പ്പർക്കാൻ പാടില്ല. വിഷാംശം എന്തോ പറയും. എന്താ മീൻ കിട്ടിയേ
ഉം അയല മീൻ
അയല ആഹ് അയല തേങ്ങ കറിയാ മുളക് കറിയാ
തേങ്ങാ കറി. തേങ്ങരച്
തേങ്ങയാണ് നല്ല ടേസ്റ്റ് രസം ഉണ്ടാക.
മ്ഹും
എത്ര ഫാ കുട്ടികള് എല്ലോ ഉണ്ടോ?
ആഹ് ഒരു മോളോണ്ട്. മൂന്ന് വയ
ഒരു ഒരു മോളെ ഉള്ളൂ. മൂന്ന് വയസ്സ്. അങ്കവാടി പോന്നുണ്ടാവുംല്ലേ?
ആഹ് അങ്കവാടി പോന്നു. ഇപ്പ ജലദോഷം ചുമ
ആഹ് ന്റെ മോക്കും അന്റെ മോക്കും അതെ ജലദോഷം, ചൊമ, പനി ഇന്ന് ഞാൻ ഹോസ്പിറ്റലി കാണിച്ചിട്ടാ വന്നേ. എന്നിട്ടാ അതാ ഞാൻ പറഞ്ഞേ പോന്ന വരെ വെയിര്. ഇവിട്ന്ന് എറങ്ങുമ്പളത്തേക്കും മഴ. എന്നിട്ട് ഹോസ്പിറ്റലില് കാണിക്കണവരെ ഒന്നും ഇല്ല. തിരിച്ച് റോഡ്മേ ത്തുമ്പോളത്തേക്ക് ആദ്യം മഴ.
ആഹ്
നമ്മളെ അവര് പേടിപ്പിക്കാൻ വരുന്നത്. എന്നിട്ട് വന്നതാന്ന്. പനീന്റേം ഗുളികേനെ തന്നിനി. ഇപ്പളത്തെ കാലാവസ്ഥ അങ്ങനെയല്ലേ? അതൊണ്ട് കുട്ടികൾക്ക് വരുവല്ലാ വിദ്യാലയ ത്തിലൊന്നും ഞാൻ അയച്ചിട്ടില്ലന്ന്‌ ഇന്നും ഉണ്ടായ്നി. ഒന്നാം ക്ലാസി
അതി പിന്നെ ഭയങ്കര ചൂടാരുന്ന്.
ആഹ്
ഉം രാത്രി ഇന്നലെ പയങ്കരമാമായ മഴയാരുന്നു, അപ്പഴത്തേന് അയിന് ഭയങ്കര ചൂടാരുന്ന്, ആഹ് ബുധനാഴ്ച കാണിച്ച് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്ന്‌.
എന്നിട്ടും പനി കൊറവില്ല.
മാന് പനി കൊറവില്ല.
തലക്ക് തുണി വെള്ളം വെച്ചേക്കിനാ?
ആഹ് അത് നെറ്റീല് വെള്ളം വെച്ച് ആഹ്
ആഹ് എന്നിട്ട് ഒന്ന് തൊടച് ചിലും കൊടുത്താ മതി, വെള്ളം എടുത്തിട്ട് ഒരു മുണ്ടെടുത്തിട്ട്
ഉം ഇല്ല മോക്ക ആഹ് അവക്ക് ചൊമയൊണ്ട്, അപ്പഴത്തേന് ചൊമച്ച് ചൊമച്ച് ചൊമച്ച് ചൊമച്ച് ശരീരത്തീ ചൂട് കൂടും.
ആഹ് ചൊമേന്റെ മരുന്ന് തന്നിട്ടുണ്ടാവൂലേ?
ഉം അവിള് ഇൻഹേലറ് യൂസ് ചെയ്യുന്നു.
അതെയാ, അത് കുരുമുളക് എടുത്തിട്ട് ഈ ഇതില് തലേന്റെ ഇതില്ലേ മൂർദ്ധി
അല്ല മോക്ക് അലർജിയുടെ പ്രശ്നോണ്ട്.
അത്ണ്ടാ, ആഹ് ഇത് കെടന്നാലല്ലേ ഒരേ ചൊമ ഉണ്ടാകുന്നുണ്ടാകുക?
മനസ്സിലായില്ല.
ഒറങ്ങി കെട കെടക്കൂലേ ആ ടൈമല്ലേ ഓവർ ചൊമ? അത് അന്റെ മൂത്തമോക്ക് ചെറുപ്പത്തിലുണ്ടായിന്. അതിതി തലയാണ ഡോക്ടർമാർ പറഞ്ഞു തരൂലോ തലയാണ ഹൈറ്റില് വെക്കണംന്ന് വെക്കലുണ്ടാ?
ആഹ് തലങ്ങണ ഉം ഹൈറ്റിന് വെച്ച് കൊടുക്കും, പക്ഷെ അവക്ക് രാവിലേം രാത്രിയൊക്കെ ഉം
അങ്ങനത്തെ കാറ്റ് ഇങ്ങനത്തെ ഈ കാറ്റിൽ വരൂലേ? അങ്ങനത്തേതിൽ തട്ടുമ്മാണ് അന്നേരം ആ ചൊമ വരാ, അല്ലെങ്കിൽ ഹൈറ്റി കെടത്തിക്കി അങ്ങനെ.
ഉം ആഹ് ങ്കിലും തണുപ്പിന്റത് തണുപ്പ് കൂടിയാ ചൊമക്കും.
അതന്നെ, ആ പ്രായത്തിലെയാന്ന്‌, ആ മൂന്ന് വയസ്സിൽ അങ്ങനെതന്നെയാ ആ ഏത് കുട്ടികൾക്കും ഉണ്ടാവും. നിന്തത് മാത്രല്ലേ ഏതത് ഒരു കുട്ടികൾക്കും. എനിക്ക് ആദ്യയിട്ടായ ണ്ടേ പേടി പോലെ അത് മനസ്സിലാവാത്തെ. എനക്ക് ഈ ചാലാശചാത് ആയോണ്ട്. എനക്ക് അതൊന്നും വല കാര്യമായിട്ട് ഞാൻ നോക്കല പക്ഷെ മൂത്തയിന. ഭയങ്കര ഇതുപോലെ പേടിയാ ഭയങ്കര ചുമ വന്നാൽ ഇതാണ് ഉറങ്ങേ ചെയ്ല. അതചുമ അനിട്ട്ഹൈറ്റ് ഉള്ള രണ്ട് തലയാണ വെക്ക
ഓം
പിന്നെ ഇതന്നെ കുരുമുളക് തലിന്റെ ഈ മൂർത്തിക്ക് വെച്ച കൊടുക്കു അലർജിന്റെ പ്രശ്നം. ഇ കൊണ്ട് അത് പ്രശ്ന ആവൂല തോന്നും.
ഉം മോക്ക് ഇത് വന്നതാ അത് നിമോണിയ. ഏഴാം മാസം നിമോണിയ ആണൊക്കെ വന്നതാ.
എന്റെ മൂത്ത മൂപ്പ് അങ്ങനെ വന്നിന്മോണിയ അപോലെ ഇ ഫക്ഡ് വന്നിന്. ഫിസിക്സ്ട് വനി ന
ഉ ഇല്ല. ഇത് ഏഴാമാസം ന്യമോണിയ വന്ന് കൊച്ചിന ചുമയായി പനിയായി ചുമയായി. അപ്പൊ പിന്നെ ഡോക്ടർമാരും കൂടി ഇപ്പ അങ്ങ് പേടിപ്പിച്ച് വെച്ചേക്കുവ.
എന്ത് പേടിപ്പിച്ചേ അന്റെ മോക്ക് ആറേഴ് മാസ ആയത് തനെഓവർച്ച. ന്യൂമോണിയ വന്നിട്ട് കണ് മേലോട്ട് ഇട്ടുയിന് എന്നിട്ട് പതിനഞ്ച് ദിവസം. സാ അടി മിറ്റാക്കിനി.
ഉ മോള് പതിനാല് ദിവസം അഡ്മിറ്റാക്കി അതിനന് ശേഷം വേറെഹോ.. എ ല്ലോണം കൊണ്ട് ന്നിട്ടും മാറിയില്ല വേറെ ഹോസ്പിറ്റല.. മൂന്ന് ഹോസ്പിറ്റൽ കൊണ്ട നടന്ന് ഏറ്റ അവസാനം പിന്നീട് വലിയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെ.. പോയ്‌ അഡ്മിറ്റാക്കി.
പക്ഷെ ങ്കി ഇതന്നെ ഓരോ ഡോക്.. ഡോക്ടർമാർ ഇതാണ് നമ്മള് കാണിക്കുന്ന ഇവർക്ക് പറ്റുന്ന ഡോക്ടർമാർല്ലെങ്കില്. നമ്മള് മൂന്നാല് ഡോക്ടർടുത്ത് പോണെ അല്ലെങ്കിൽ അധികാവും.
മം
അന്റെ മൂത്തമോള ങ്ങനെയാ നമ്മള് ഇവിടെ ഒരു ഡോക്ടർുണ്ട്.. അതിന്റെ വേറെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്ക് ഇവക്ക് ന്യമോണിയാലും പറെ എന്നിട്ട് എന്താണ് ഇതെല്ലാം വെച്ചു ഇനി എന്തെലോ ആക്കി ഇനി ശ്വാസം കിട്ടായ്.. തി ഓക്സിജൻത് ണ്ടേലും നിമോണിയ ഓവർ ആയിട്ട് ഹോസ്പിറ്റലി ഓവർഫർ.. ചുമ ഇതെല്ലായിട്ട് എല്ലൂ ആയി ബേജാറയാല്ലെന്ന്.. പക്ഷ അത് മൂന്നാ ഒരഅഞ്ചു വയസ് വരെയ ഉണ്ടാവും. അഞ്ചു വയസ വരെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കുട്ട.. കുട്ടികളെ എപ്പം ശ്രദ്ധിക്കണം അഞ്ചു വയസ് വരെ ഇതും വരാൻ ചാൻസ് ഉണ്ടാവും. പിരി പിക്സിടല്ലേ ഞ്ഞെട്ടിപ്പിന്റെപ നി. അത് വര അുകൊണ്ട ഞാൻ പറഞ്ഞ തലക്ക് ഇപ്പം വള പനി വേ മൂന്നാല് ദിവസം ഉണ്ടായാലും.. തണു തണുത്ത നെറ്റിക്ക് ഏത് ടൈവും തുണി മാറ്റാൻ പാടില്ല.
ഹും
അല്ലെങ്കി ഇങ്ങനെ വന്ന കുട്ടികൾക്ക് അഞ്ചു വയസിന്റെ ഉള്ളില് ഈ.. അവസ്മാരം പോലത്തെ രീതില്ലേ..
ആഹ ഫിക്സ്.
അത് വരാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം വന്ന് കളിയും.
വയസ്സ വരെ ഒന്ന് ശ്രദ്ധിക്കണംന്ന്.
ആതന്നെ അത് നീ തലയ്ക്ക് തുണി വെള്ളം ച്ചാ മതി കൃത്യായിട്ട് ഏതാന്ന് ഏത് മരുന്നന്ന് പേരുണ്ടാവൂല്ല..
ഇത് മോക്ക് പാരസെറ്റാമോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ സാൽബുറ്റാമോളും ബ്യൂട്ടിക്കോട്ടക്കെ..
അതിന് പാരസെറ്റമോളിന്റെ പേരുണ്ടാവൂലേ.
പാരസിറ്റമോൾ ഇല്ല പാരസറ്റമോൾ
ഇതും നും അവർമ്മച്ചില്ല..
ഏഹ..
തവർമേന്റി കാണിക്കുന്നയാ..
മോക്ക് ഗവൺമെന്റില് കാണിക്കാൻ പറ്റോ പ്രൈവറ്റ് കാണിച്ച് മോക്ക് അസുഖം കൂടിപ്പോയി.
അന്താ ഗവർമെന്റ് ഇങ്ങനത്തേും ശരിയാവുവോ ഓവറ ആയത്.. ഞാനൻ ഇപ്പ എന്റെറെ മോള ഗവർമെന്റി തന്നെ കാണിച്ചുന്ന് പോയിരോ. പക്ഷെങ്കില് ഓവറ ആയിക്കയ്ഞ്ഞ ഞാൻ പ്രൈവത്തിലേവും.
അയ്യോ ഇല്ല മോക്ക് ആദ്യം നല്ലണക്ക് അസുഖം കൂടിയപ്പോത്തനും.. പ്രൈവറ്റകൊ..
കാരന് ആടുത്ത ഗുളിക ബെയ്യ.. ലെവല് കിട്ട്പ്പ പനി പോവൂല. ഓവറായൽ ഈ പി ഇരുന്നൂറ്റിമ്പത് കാൽപോളന്നില്ലേ.. കാൽപൂൾന്ന്റഞ്ഞ മരുന്നുണ്ട്.
ഉം
അത് കൊടുത്താ ഒരു രണ്ടു ദിവസം കൊണ്ട് ന്നെ പനി മാറും. ഞാൻ ഇന്നും ഇന്നും എന്റെ കുട്ടികൾക്ക്..
ഏത.. വീറ്റൊണ്ട് മോക്ക് ഇതായിപ്പോയി ഓവർ ഡോസ് കൊടുത്ത കളഞ്ഞ.. നമക്ക് ഓ ദിവസത്തേക്ക് എടുത്ത കളഞ്ഞ അപ്പൊ ഇനി ശാരീരി പ്രവർത്ത.. ആഹ് അപ്പൊ ഇനി ശരീരത്തിലോട്ട് വലിയ മരുന്നുകൾ ചെന്നാ
എന്നന്ന് വെച്ചാല് ഈ കാൽപ്പനൊക്കെന്നെ മോക്ക് തരട്ടണ്ട് ഫസ്റ്റ് ഇത് ഈ ഏഹ കാൽപോൾന്ന് പറഞ്ഞതില്ലേ ഞമ്മള് വലിയാള് കുടിക്കുന്നതിന്റെ ഡോസ് കൊറഞ്ഞ അഞ്ഞൂറിന്റെണ്ട് അതും പിന്നെ ബേറൊരു പേരും അതവാ ഓവർ പനിണ്ടെങ്കില് ഇതും കൊടുക്കണംന്നാ പറയാ പ്രൈവറ്റുള്ള ഡോക്ടർമാർ അങ്ങനെ കൊടുത്തിട്ട് ട്ട് തണുപ്പിക്കലാന്ന് ഇബർക്കൊന്നും ബര്ണത് മാറിക്കിട്ടൂല ആട്ത്തെ പനിന്റെ മരുന്നിലൊന്നും പോവാൻ ചാൻസ്ണ്ടാവൂല
സപ്പോസ് വെച്ച് കുറക്കാനേ പറ്റത്തുള്ളൂ നല്ല മരുന്നുകൾ ഉള്ളിൽ ചെന്നാലേ ഒരുപാട് അധികം ചിന്ത് ചെല്ലണ്ടാന്ന് പറഞ്
അതെന്നെ പറയുന്നേ അങ്ങനെ കൂടുത ൽ മരുന്ന് ഗവൺമെന്റ് പലേ മരന്നും തരുന്നുണ്ടല്ലേ ഇപ്പായല്
ആഹ്
ഓവർ മറ്റേ ഇതില എന്തന്നാ സിട്രസൈടോ ന്തോ യില്ലേ രാത്രി മാത്രം കൊടു കൊടുക്കുന്നത് അതാ അതേ ഗവണ്മെന്റ് തരും നിങ്ങക്കങ്ങനെ എർത്തണ്ടാ
ആഹ് സിട്രസിന ഇല്ല മ്മാക്കി ഇപ്പൊ കൊടുത്തൂടാന്നു
അഹ ഒന്നും ഓവർ കൊടുക്കരുത് വെറുതേ അതെന്തുകൊണ്ടാണ് ഈ ഓവറായിട്ട് അന്റെ അഭിപ്രായത്തില് ഈ ഓവറാകുമ്പോം കഴിയ്യുന്നത് ഗവൺമെന്റ്ന്ന് മാറ്റുന്നാ നല്ലേ കാരണം ആട്ന്ന ആഹ തന്ന ഗുളികയോ ഒരു ലെവലില്ലാത്ത ഗുളികയെ തരും വെറുതേയാന്ന് നല്ല ഡോക്ടർ ഏതാ നോക്കീട്ട് നമുക്ക് കാണിക്കണം പലേതുണ്ട് പക്ഷെ എല്ലാ ല്ലാ ഡോക്ടർമാരും പറ്റൂല
ഉം മോക്കാണെങ്കി പ്പ ആദ്യം പറഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നേരെ ട്ടിലോട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്
ആഹ്
അതെ പറ്റുള്ളൂ അല്ലാതെ പ്രൈവറ്റ് കൊണ്ട് നടന്നാ അവക്ക് ഓവർ ഡോസ് മര്ന്ന് ഓൾറെഡി അവളുടെ ശരീരത്തിലുണ്ട്
അതെന്തുകൊണ്ടീ ന്യുമോണിയെ വരുമ്പോ പൊതുവെ അങ്ങനെയല്ലേ ഏഹ് ഗുളിക കൊടുത്തി
ന്യൂമോണിയ വന്നപ്പഴേ ഇവക്ക് മൂന്ന് വട്ടവായിട്ട് ആന്റിബയോട്ടിക് സ്ഥിതി ചെയ്തായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലീന്ന്
ഏഹ്
ഹോസ്പിറ്റലാരുടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാ.
അങ്ങനെയായിരിക്കും എന്റെ മോക്കൊരിക്ക എന്തോ അലർജിനെ കാണി ക്കാൻ പോയിട്ട് ഗുളിക മാറ്റി തന്ന്.
ഉം
ത്ത മോക്ക് എന്നിട്ട് ഞാൻ ഗുളിക കൊടു ത്തിട്ട് സ്കൂളിൽ അയച്ച് രാ വൈകുന്നേരം വരുമ്പോളത്തേക്കും ഫുൾ ശരീരം തേച്ചും പൊടുത്തിട്ട് കാലിനൊന്നും നടക്കാൻ കയ്യുന്നില്ല. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് കിഡ്നിക്കൊന്നും സംഭവിക്കാണ്ടിന്നെ. ഈ ഡോക്ടറെടുത്ത് പോയിട്ട് അത് മാറ്റി വേറെ ഡോക്ടറെടുത്ത് പോയിട്ട് ലെവലാക്കി യേരാണ് മാറിയെ നീ പറഞ്ഞ പോലെ ആ ഒരു മോളക്കൊണ്ട് ന്യുമോണിയ വന്ന് പിന്നെ ഇങ്ങനെയായി ഗുളികയില് ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ കുറെ അഞ്ചാറ് വയസ്സ് വരെ ലോക ടെൻഷനാന്ന്. പിന്നെല്ലും പ്രശ്നം ഒന്നും ഇതില്ല അങ്ങനൊരിതാണ്.
ഉം
വേറെ ചായുടിച്ചാ?
ചായന്നും കുടിച്ചില്ല ടൈ സമയം ഒരു നാല് മണിയൊക്കെ ആമ്പോ ഇല്ല മോള് അവിടെ കളിക്കും കെടന്ന്.
എന്നാ ശരി.
ആഹ് ശരി.